ഹലോ കേക്കാവോ
ആ കേക്കാം കേക്കാം
എന്താ
എന്താ ചെയ്യുന്നേ
ഓ ഇവിടെ നല്ല മഴയാണ് അപ്പം മഴ കണ്ടുകൊണ്ട് പുറത്തിരിക്കുന്നു
ആഹ അവിടെ മഴല്ലേ. ഇവിടെ വൈകുന്നേരം ഇങ്ങനെ മഴ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ മഴയൊന്നില്ല
ഉം ഇപ്പ ഇവിടെ നല്ല മഴയുണ്ട്
ആ സമയത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാത്രിയക്കന്നകൊണ്ട് അറിയാൻ മേലെ, പക്ഷെ മഴയില്ല
ഉം പിന്നെ
ആ നിനക്കേ ഈ സോഷ്യൽ മീഡിയയെ കുറച്ച് എന്താ അഭിപ്രായം അത് ഗുണ ആണോ കൂടുതല് ആ ഗുണമാണോ കൂടുതല് ദോഷമാണോ കൂടുതൽ നമുക്ക് വരുത്തുന്നത്
അങ്ങനെ പറഞ്ഞാ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് ഗുണങ്ങളന്ന് വെച്ചാ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റും അത് ഗുണവുമാണ് ദോഷവുമാണ് ഉം
എനിക്ക് തോനുന്നു ഇന്നത്തെ ഒരു ഈ സോഷ്യൽ മീഡിയന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തില ഏറ്റവും വലിയൊരു ഭാഗമാണെന്ന് എനിക്ക് തോന്നാ തോന്നിയിട്ടുണ്ട്. കാരണം അത് അങ്ങനെയ ആണ് കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൈമാറണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയം നടത്തണമെങ്കിലോ അങ്ങനെയൊക്കെ നമ്മള് കൂടുതലും സോഷ്യൽ മീഡിയയാണ് നമ്മള് യൂസ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത് മാത്രല്ല ഒരു അ നമുക്ക് ലോകത്തെ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ആൾക്കാരെ വിളിക്കാലോ. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഒരു റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ലിമിറ്റേഷനോ കാര്യങ്ങള നമുക്ക് ലോകത്തെ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ആരു വണെങ്കിലിൽ വിളിച്ച് സംസാരിക്കാം. നല്ല വശമാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുന്നത് നല്ല വശമായിട്ടാണ് തോന്നുന്നത്
ആ പക്ഷേ ഞാനിപ്പോ ഉദാഹരണത്തിന് ചാറ്റ് ജി പി റ്റി, ഗൂഗിൾ ജെമ്മിനി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ അതൊക്കെ ആവുമ്പോ കൊച്ചിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കൊച്ചുങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും അത് ടീച്ചർമാരോട് ചോദിക്കാതെ അല്ലെങ്കിൽ സ്വ സ്വന്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ബ്രെയിൻ ഉപയോഗിക്കാതെ എല്ലാം ചാറ്റ് ജി. പി. ടി അടുത്തും ജെമിനിയുടെ അടുത്തും ചോദിക്കുക. എന്നിട്ട് അവര് അവര് പറഞ്തരുന്നത് നോക്കി ഇവര് കറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി വെക്ക നോട്ട് ബുക്കിനകത്ത്. അല്ലെങ്കിൽ പഠി കാണാതെ പഠിച്ചു വെക്കും അവരുടെ ബുദ്ധി വർക്കീയത്തില്ല അത് കൊച്ചുങ്കൾക്ക് ഭയങ്കര ദോഷല്ലോ അവരുടെ ഭാവിയില്
ആ അതെ അത് അമിത ഉപയോഗം നമുക്ക് ചില സമയത്ത് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ചാറ്റ് ജി. പി. ടിയുടെ യൂസ് ഒക്കെ കൂടുതലും ഴിയത കൊണ്ട് തന്നെ നമുക്ക് ഈ പഠനത്തിൽ നമ്മള് കൂടുതൽ ശ്രദ്ധ ചെയ കൊടുക്കില്ല കാരണം എല്ലാം നമ്മ സ്കൂൾ വേണ്ടി നമുക്ക് നമുക്ക് നമുക്ക് ക്രിയേറ്റീവ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ക്രിയേറ്റീവ ആയിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധിയൊക്കെ നമ്മള് ക്ഷയിച്ചു പോയ ചെയ്യുന്നത് കാരണം എല്ലാം എന്താവവശ്യം ഉണ്ടെങ്കിലും നമുക്ക് എ ഫോൺ എടുക്കുക ചാറ്റ് ജി. പി. ടി ഓപ്പൺ ചെയ്യ ചോദിക്ക അപ്പൊ ഫുൾ ഇൻഫർമേഷൻ എല്ലാ കാര്യങ്ങളും വരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഈ കൊച്ചു പിള്ളേർക്ക് പഠനത്തില് ശ്രദ്ധ കുറയും പിന്നെ അവർക്ക് ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ള അവടെ ബുദ്ധി കുറയും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയാ ഈ അതുപോലെ തന്നാണ് ഈ തെറ്റായ വിവരങ്ങള് ചിലപ്പോ നമ്മൾ ഈ ചാറ്റ് ജി. പി. ടി യോണ്ട് ചോദിക്കുന്നത് എല്ലാം നമുക്ക് കിട്ടുന്നത് ശരിയായിരിക്കണം എന്നില്ല ചിലപ്പോ തെറ്റായിട്ടുള്ള ഉത്തരങ്ങളും കിട്ടും അപ്പൊ അങ്ങനെ ഉണ്ട് പിന്നെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ സ്വകാര്യത ഉണ്ടല്ലോ അത് ഏ പ്രധാനപ്പെട്ട ഒരു ദോഷമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാരണം നമ്മളിപ്പം എന്തരു കാര്യം നമ്മളിപ്പം ഫോണില് നമ്മള് നമ്മുടെ ഫോണിൽ ആക്ഷലി നമുക്ക ഒരുരു സ്വകാര്യത ഇല്ല കാരണം ഒരു സ്വകാര്യതയില്ല നല്ല പ്രൊട്ടക്ഷന ഇല്ല നമുക്ക് എന്തന്ത് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും ലീക്ക് ആവാനോ അല്ലെങ്കിൽ എങ്ങനെ ആണെങ്കിലും ഒക്കെ അബ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ ഹാക്ക് ചെയ്യാന ഒക്കെ പെട്ടെന്ന് പറ്റും കാരണം ഇത്രയും വളർ സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നതുക കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്
ഉ സത്യമാണ് ഈ പറയുന്ന സാറ്റ് ജി. പി. ടി യുടെ കാര്യം കൊച്ചിങ്ങലെ പറയുന്നതതിന ഞാനായാലും ഇപ്പൊ എനിക്ക് എന്തേലിലും ഡൗട്ടതോന്നിയ ഞാൻ സാറ്റ് ജി. പി. ടി ത്തെ ചോദിക്കുന്നല്ലോ കാരണം ഞാനിപ്പോ എനിക്കിപ്പോ വെക്കേഷനാ കോളേജ് വെക്കേഷൻ ആയി ഇരിക്ക അപ്പൊ വെറുതെ വീട്ടിൽ ഇരി ക്കല്ലോന്ന് വിചാരിച്ച് എന്ത എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ ഞാൻ ജെമിനിയുടെ അടുത്ത് ചോദിച്ചു അപ്പൊ ജെമനി ഇങ്ങോട്ട് പറഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ കമ്മലുകൾ ഉണ്ടാക്കാം പിന്നെ നെ സ്ലിപ്പുകൾ ഉണ്ടാക്കാം അപ്പൊ ഞാാനിങ്ങനെ ചോദിു എനിക്ക് എവിടെ തിരക്കാവുന്നതേ ഉള്ളൂ എവിടെയൊക്കെ ഉണ്ട് കമ്മല് മേടിക്കാനുള്ള കമ്മല സംഭവങ്ങങ്ങള് വേടിക്കാനുള്ള കടകൾ എവിടൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്ക് തിരക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ ഇതെല്ലാം ചാറ്റ് ജി ജെമിനിയുടെ അടു അപ്പ ജമിനി കറക്റ്റ് അടുത്തുള്ള കടകളിൽ അല്ലെങ്കിൽ മീഷോൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സാധനത്തിന്റെ കോഡ് വരെ ജെമിനി എനിക്ക് പറഞ്ഞു ഞാൻ അത് കറക്റ്റ് എടുത്ത് ഓർഡറും ചെയ് വിട്ട് ഒന്നും ഞാൻ ചിന്തിച്ചില്ല എനിക്ക് ചിന്തി ചിന്തിക്കവുനാധേ ഒല്ലായിരുന്നു നമ്മളതിന് മെന കടാന്നേ നിക്കത്തില്ല ഇപ്പം
ആ അതെ എന്നാൽ നമുക്ക് ചാറ്റ് ജിപിക്ക് തരും എന്നൊള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിപ്പ ചെയ് നമ്മടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോ വളമ്പ് പിന്നെ അ അതാ പറ അ നമ്മള് കണ്ട രീതീല് നമ്മളെ റീച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു പഠന സഹായത്ത്ന്ന്ച്ചാൽ നമുക്ക് എന്തെങ്കിലും ഫരൻസിനോ കാര്യങ്ങൾക്കോ ഒക്കെ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഓൺലൈൻ ക്ലാസ്സ് അത് ഒരു അ നല്ല നല്ലോരു കാര്യല്ല എന്നാലും ആ അത് സോഷ്യൽ മീഡിയ ഉം ഉം കൊണ്ടിത്രം വളർന്നതിന്നാണ് ഈ ഓൺലൈൻ ക്ലാസുകള് ഒക്കെ ആ നമുക്ക് ഇപ്പോ നടത്താൻ പറ്റുന്ന നമുക്കീ കൊറോണ സമയത്തൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ അ എം പെട്ട സിറ്റ്വഷന് നമക്കീ ഓൺലൈൻ ക്ലാസൊക്കെ നമുക്ക് അപ്പൊ നമ്മടെ ക്ലാസ്സ് ഇപ്പ നമുക്ക് നമ്മുടെ എന്താ പറയാ നമ്മടെ ക്ലാസ്സ് നമുക്കവിടെ നഷ്ടപ്പെടത്തില്ല കാരണം നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് അത് ആ ക്ലാസുകൾ നമുക്ക് കിട്ടും കറക്ടായിട്ട് പിന്നെ കൊറെ വീഡിയോസും കാര്യങ്ങള് ഇപ്പൊ നമക്ക് ഞാൻ എനിക്ക് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് നമുക്കിപ്പ എന്തൊരു കാര്യം നമ്മള് നമ്മള് വായിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മള് അതിന്റെ ഒരു വെവര ഉണ്ട് നമുക്ക്ത് പെട്ടെന്ന് നമ്മുടെ മൈൻഡ നിും എന്നാണ് അവ കാര്യങ്ങൾെ കേടട്ടത് അപ്പൊ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ നമുക്ക് അപ്പോ അപ്പോ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വഴിയൊക്കെ നമുക്ക് കുറേ നല്ല നല്ല അറിവുകള് നമുക്ക് നേടാൻ പറ്റും അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റ്സ് കിട്ടും
ഉം ഉം അതെ പക്ഷേ ഈ ഇന്നീ ഓൺലൈൻ ക്ലാസിന്റെ കാര്യം പറഞ്ഞല്ലോ ഓൺലൈൻ ക്ലാസ് ചില കൊച്ചുങ്ങള് ഈ ക്ലാസ് കാണുന്ന് എന്ത് ഉറപ്പ് ഇപ്പൊ കൊച്ച് ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പ ഗൂഗിൾ മീറ്റ് ആണെങ്കില് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിങ്ങക്ക് ഗെയിമോ അങ്ങനെ എന്ത് പരിപാടീം ഫോണില് കണ്ടൂടെ അത് പിള്ളാര് ബാക്കി ആരും ശ്രദ്ധിക്കാനും പോവത്തില്ല കൊച്ചങ്ങടെ ക്ലാസ് കേക്കത്തില്ല ക്ലാസ്സില് സംഭവം ഓൺ ചെയ്തു വെച്ചിട്ട് പിള്ളേര് അവവരുടെ പണി ചെയ്യ് തേള്ളൂ
ആ അതാ അപ്പം അതാ ഞാൻ പറഞ്ഞത് നമ്മള് നല്ല രീതിലത് നമ്മള് യൂസ് ചെയ്താല് നമുക്കത് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കും ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് നമുക്ക് അവിടെ ഒരു പ്രയോജനവും കൊണ്ട് ഒരു പ്രയോജനവും അതുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാവാൻ പോകില്ല ഇപ്പം ഇതുപോലെ ഓണ ആക്കി വെച്ചിട്ട് നമ്മള് വേറെ എന്തെലൊക്കെ ചെയ്യാൻ പോയി കയിഞ്ഞു പക്ഷെ നേരെ മറിച്ച് അത് നമ്മള് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും കിട്ടും പിന്നെ എനിക് തോന്നത് ഈ വ്യാപാര രംഗത്തും ഈ സോഷ്യൽ മീഡിയ വളരെ എനിക്ക് തോന്ന് വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണോങ്കില് ഇപ്പൊ നമുക്ക് നമ്മടെ ജസ്റ്റ് നമ്മുടെ ഫോണ് എടുത്ത് എടുക്കുക നമുക്ക് സെർച്ച് ചെയ്ക നമ്മൾ ഓർഡർ ചെയ്ക ആ സാധനം നമ്മുടെ വീട്ടിലെത്തും ദെൻ നമുക്ക് ആ എന്താ പറ ഒരു എക്സാമ്പിൾ ഇപ്പ നമ്മൾ എന്തെങ്കിലും ഒരു ആ ത് ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലൊക്കെ ഓർഡർ ചെയ്യാൻ നമ്മള് ഫ്ലിപ്കാർട്ടിനോ അല്ലെങ്കിൽ ആമസോണിനോ ഒക്കെ നമ്മൾ കേറി ഓർഡർ ചെയ്ക നമ്മൾ ജസ്റ്റ് അത് നമ്മൾ കേറി നോക്കി നമ്മളെന്താ ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ആ ആ അപ്പൊ എന്താ അങ്ങനെയൊക്കെ നമുക്കത് നമ്മുടെ കൈ കൈ നമ്മുടെ കയ്യിലെത്തും പിന്നെ അതുപോലെ തന്നെ വേറൊരു എ ഇതന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സ്ഥാപനങ്ങളിലും അവരുടെ ഉൽപന്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൽപന്നങ്ങളും സ്‌നേ സേവനങ്ങളും ഒക്കെ കൂടുതല് ആളുകളിലേക്ക് എത്തി എനിക്കാണെങ്കി ഒന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കുന്നുണ്ട്
ആ അത് നീ വേറൊരു കാര്യം പറ പറയാൻ വന്നത് ഈ ഗൂഗിൾ മീറ്റും ഉണ്ട് നീ പറഞ്ഞ ന്നക്കുള്ള നല്ല ഗുണങ്ങളുണ്ട് അതു കാരണം എ നമുക്കിപ്പോ അത്യാവശ്യായിട്ട് നാലഞ്ച് പേരെ ഒരുമിച്ച് ച്ച് വിളിച്ചു വരുത്തീട്ട് എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യണെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് അല്ല ഗൂഗിൾ മീറ്റ് സംഭവം ഗൂഗിൾ മീറ്റ് എ് വീഡിയോ കോൾങ്ങ് ചെയ്താൽ മതി എല്ലാരും ഒന്നിച്ചിരുന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് എന്ത് വേണേലും ഷെയർ ചെയ്യാനൊക്കും അതുകൂടാതെ തന്നെ മറ്റേ ഷോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞത് എല്ലാം നമ്മുടെ വിരുൾത്തുമ്പിൽ തന്നാണ് കുറച്ച് ദിവസങ്ങള് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണെങ്കിലും കഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ അവരെ കൊണ്ട് എത്തിക്കും അതൊക്കെ നല്ല ഗുണങ്ങളൊക്കെ തന്നാണ് പക്ഷെ അതുകൊണ്ട് വേറെ ദോഷങ്ങളും ഉണ്ട് ഈ പണ്ടക്കെ ഇന്നത്തെ ഷോപ്പിങ് സധന മേടിക്കാന്നൊക്കെ പറയുന്നത് ഒരു എന്താ ഒരു കുടുംബം എല്ലാം കൂടെ പോയിട്ടൊരു സന്തോഷ നിമിഷങ്ങളായിരുന്നു കിട്ടുന്നത് പക്ഷെ ഇപ്പൊ ആ ഒരു നിമിഷങ്ങൾ ആർക്കും കിട്ടുന്നില്ല എല്ലാരും ഈ സംഭവം എന്തവാ ആപ്പ് വഴി സംഭവങ്ങൾ വേടിക്കുക ഓർഡർ ചെയ്യാണ് ആരും പുറത്തു പോയി കടയിൽ പോയി മേടിക്കുന്നില്ല കുടുംബക്കാരുമായിട്ട് ആ ഒരു ടച്ച് അവിടെ വിടുവാണിപ്പം
ആ അത് ശരിയാണ് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്ക് നമുക്കിവിടെ സമയം ലാഭിക്കാം വേറൊരു സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം ഇപ്പൊ നമ്മള് അവിടെ പോയി ഡ്രസ് എടുക്കുന്നതിന്റെ ആ ഒരു സമയം നമുക്ക് ജസ്റ്റ് നമ്മള് ഫോണ്ഇട്ക്കാ നമ്മള് നോക്ക നമുക്കിഷ്ടപ്പെട്ടത് കാണുക നമ്മള് ഓർഡർ ചെയ്യ സമയം ലാഭിക്കാൻ പറ്റും പിന്നെ ഈ എന്താ പറയാൻ അതാ പറഞ്ഞത് നമ്മള് അതിന്റെതായിട്ടുള്ള രീതിയിൽ നമ്മള് യൂസ് ചെയ്യണം യൂസ് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പ ആ നമ്മൾ എന്താ ഇങ്ങനെ അമിതമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മെന്റൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദവും അല്ലെങ്കിൽ ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ നമുക്കുണ്ടാവും പിന്നെ അത് മാത്രല്ല ഇനി കൂടുതൽ കൂടുതൽ വ്യാജ വാർത്തകൾ ഒത്തിരി പ്ര പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുകൊണ്ടപ്പോ തെറ്റായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെഈ ആശയക്കുഴപ്പങ്ങളും അതുവഴി നമുക്ക് ആശയക്കു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്
ആഹ ആ ഒരു കാര്യം കറക്ട്ടാ തെറ്റിട്ടുള്ള വിവരങ്ങള്
ശരിഎടി എന്നാ ഞാൻ പിന്നെ വിളിക്ക
ആഹ ഓക്കെ ശരി